ഓ...
ആഹ് അ വെറേന്ത പാട്
എന്താ ന്റെറ് ത്താനം ന്ത ങ്ങടേറ് ത്താനം
നല്ല വർത്താനം എന്താ ചെയ്യണേ
ചെയ്യണം ഇവിടെങ്ങനെ കട്ക്കണ റസ്റ്റില്
എന്ത റെസ്റ്റ്?
അത് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിക്കണം അപ്പൊ അന്റെ കുട്ടികള എന്റെവിടെ വീട്ടിലാണ് ഇവിടെ ഞാൻ എന്റെ വീട്ടിലാണ്
എന്ത പറ്റിയേ?
അ രുണ്ടാഷത്തില് മൊയണ്ടായിന അപ്പൊ രണ്ടാഷം എടുത്തൊഴി വക്കി
ഉം ഗർ ബബാത്രോ?
അല്ല അണ്ടാശയം
ഏഹ് വെലിയ സിരസായികേസ
ആഹ് മരുന്നമ്മേ മാറൂലായിരുന്നു അപ്പൊ ഒപ്രേഷം വേഗം ചെയ്യണം പറഞ്ഞു
ഓ
എട്ടേ പോയീന്റ് എത്ര ഉണ്ടായിനനു അപ്പൊ വേംചെയ്തു
എത്ര കുട്ടിളുണ്ട് അപ്പോ?
നാല് ഉട്ടിയുണ്ട്
ആഹ്
നിങ്ങെക് എത്ര ഉട്ടിളുണ്ട്?
എനിക്ക് രു ഉട്ടീയേള്ളൂ
ഉം
അല്ലാ അപ്പോ?
ഏഹ്
എന്തോ കൊറായിരുന്നോ വന്നിട്ട്?
ഇപ്പോളാണ് അറിയാൻ കഴിഞ്ഞത് കുട്ടിക്ക് ചെറിയ കുട്ടിക്ക് രണ്ടര വയസ്സായിന്നു തുടങ്ങിക്കണ് ഞമുക്ക് ദൈവ മനസി മാസമാസം ലീവ് ആകുമ്പോ പനി അങ്ങനെയൊക്കെ ഉണ്ടായിതേന്
യേസ്.
അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോ ശ്രദ്ധിച്ചീല്ല അന ഉണ്ടാവുമ്പോ നമ്മള് സ്കാനിങ് എടുത്ത്തോക്കണ്ടേ ഇനി അന്നേ അത് തുടക്കാണോല്ലേ...
സീരിയസ് ആയിട്ടുണ്ടാവൂല്ലേ?
ഉം അപ്പൊ നമ്മള് ലീവ്മ്പോള്ള പനിയാണ് എത്യ്യാന അപ്പൊ മരുന്ന്കുടിച്ചും പനീന്റെ കുളി കുടിച്ചും അങ്ങനെ കുട്ച്ച് കുട്ച്ച് ഇപ്പ ലാസ്റ്റക് അയപ്പോ ഛർദിയും ഒന്നും തിന്നാ മാണ്ടായും ഒക്കെ തുടങ്ങി അതില് പിന്നെ ഛർദിച്ചപ്പം പിന്നെ സ്കാനിങ് എടുത്തപ്പം പറഞ്ഞു അണ്ടാശയ ത്തിന്റെ ഗർഭപാത്രത്തിന്റെയും അടയിലായിട്ടാണ് മൊയാർന്ന് അയില് പിന്നെ വേറെ ഡോക്ടർ കാണിച്ചു വഹാബ് ഡോക്ടർ കാണിച്ചപ്പോ പറഞ്ഞു അണ്ഡാശയത്തിന്റെ ഉള്ളിലാണ് അത് വേഗം ചെയ്യണം ചെയ്യാണെങ്കി പെട്ടന്ന് ചെയ്യാണെങ്കി അത്രേം നല്ലതാണ് അല്ലങ്കി ങ്ങള് ആറ് മാസം മരുന്ന് കുടിച്ചാണെങ്കില് ആറു മാസം മരുന്ന് കുടിച്ച് കഴിഞ്ഞിട്ടും ചെയ്യേണ്ടി വരൂന്നാല്ലോ? അപ് പൊറത്ത് പിന്നെ ഇംഗ്ലീഷ്മര്ന്ന് അത്രയും ആഹ് ആ
ആഹ് ഓക്കേ
അയതി പിന്നെ മരുന്ന് കുടി ഇംഗ്ലീഷ് മരുന്ന് കുട്ച്ച്ർന്നപ്പം അത്രനല്ല ഒന്നും അല്ലാല്ലോ അപ്പ പിന്നെ വേഗം ചെയ്യാർന്ന് അങ്ങനെ ചെയ്തിപ്പം ഇന്നക്ക് പത്തീസം ആയിട്ടോളൂ ചെയ്തിട്ട് ഉം
ഇന്നിട്ട് ഇപ്പോ എന്തേലും ബുദ്ധിമുട്ട് തോന്നുണ്ടോ?
ഇപ്പൊ ബുദ്ധിമുട്ട് ഭക്ഷണം വിഷപ്പൊന്നുല്ല അതാതെ ഇല്ലയ്നി ആ ക ചെയ്ത രണ്ടിവസം കഴിഞ്ഞപ്പോ നല്ല വെശപ്പ്‌ണ്ടയ്നീ ഇപ്പ അങ്ങനെപ്പ തിന്നണംന്ന്ന്നില്ല പിന്നെ അങ്ങന തിന്ന് കൊടുക്കാന്നൊള്ളു ഇനിപ്പാ ആ ടെസ്റ്റ് എട്ടാം തീയതി കിട്ടും ടെസ്റ്റ് കിട്ട കിട്ടീട്ട് അയില് കുയപ്പൊന്നും ഇല്ലാതിരിക്കട്ടെ
എത്ര കുട്ടികളാ നിങ്ങക്കപ്പോ
നാല് ട്ട്യാണ് രണ്ട് പെണ്ണും രണ്ടാണും.
ചെറ്യേ ചെറ്യേ കുട്ട്യാളാ?
ഏല്ല പ്ലസ് ടു കഴിഞ്ഞ ഇൻക്ക് മുപ്പത്താറ് വയസ്സായിറ്റുള്ളു ഞാൻ പതിനാറാം വയസ് കൽ ല്യാണം കയ്ഞ് പൈനേയാം വയസ്സായപ്പത്തിന് വ് വല്ല്യ മോളുണ്ടായി.
മ് അല്ല ചെറ്യേ മോൾക്ക് എത്രേപ്പൊ?
ചെർതിന് ആറ് വയസ്സ്.
ഉം അപ്പൊ ആറ് വർഷായിട്ട്ണ്ടാവൂ ള്ളേ.
ഉം.
ഉം മാറിക്കോളും.
ഉം.
എന്തേനുന്നട്ട്? റെസ്റ്റിലാവുല്ലെ?
ആഹ് മൂന്ന് മാസം റസ്റ്റ്‌ ഇട്ക്കാൻ പറഞ്.
ഉം ഫുഡയിക്കല് കഴിഞ്ഞോ?
ഫുഡ് രാവിലെ കഴിച്ചതാണ്, അപ്പ മ്മപ കഞ്യുട്ച്ചാർഞ് അപ്പച്ച് കഞ്ഞി വേണ്ടമ്മാന്ന്. അപ്പ ഫ്രൂട്ട്സെത്തേം ത തന്നാളി അർഞ്ഞപ്പോ മാങ്ങ. ചെത്തി കൊട്ന്ന്ന് അപ്പൊ അവ്ങ്ങനെ കഴിക്ക.
അങ്ങനെ ഇന്നത് കഴിക്കാ പാടില്ല കഴിക്കാ പാട്ണ്ട് അങ്ങനെ ന്തെങ്കിലുണ്ടോ?
സാധാ ഭക്ഷണം കഴിക്കാപർഞ്ഞു, പിന്നെ എണ്ണക്കടി കര്ച്ചും പൊരിച അങ്ങൻത്തൊഒക്കെ ഒഴിവാക്കാ പർഞ്ഞു.
ഉം എണ്ണമയള്ളത് അധികം കഴിക്കാൻ പറ്റൂലല്ലേ?
ഉം പിന്നെ ഫ്രൂട്ട്സ് ല് പിന്നേ പഴ നീന്ത്രപയും എങ്ങനെ?
വയർന് വല്ല അസ്വസ്ഥത അങ്ങനെന്തെലുണ്ടോയ്ക്ക.
ഏ അങ്ങൻത്തെ കൊയപ്പൊന്നൂല്ല, സാധാ ഓപ്പർഷൻതന്നെ ചെയ്തത്.
ഏ പിന്നെ പിന്നങ്ങനെ ഒഴിവാക്കി ന്ന്ള്ളതിന്റെ ല്ലന്തേലും.
ആ ഔടമ്മക്ക് എട്ത്തേ വാത്ത്ന്ന് ഒരു സാധനം കളഞ്ഞമാരി ഒരു ഭാരമല്ലാത്തമാരി ഔടങ്ങനെ.
ഉം.
അങ്ങനെ ഞമക്ക് ഫസ്റ്റായിട്ടു ഇഞ് പിന്നങ്ങനെ ശീലാവൊല്ലോ.
കൂടെണ്ടായിന്ന സാധനാണല്ലോ, പ്പത് ഒഴിവാക്കി കയുമ്പെന്തോ.
ഉം ഉം. ഇന്റെ നാത്തൂന് അതെമാരി രണ്ട് അണ്ഡാശയു ഒരു ർഭപാത്രു ഇട്ത് കൾഞ് താ നാത്തൂൻ പറിം. ആ ഹസ്ബൻറ്റിന്റെ മ പെങ്ങക്കെ അവര് നാ- പ്പത്ത്രണ്ട് വയസ്സിലാണ് ഇട്ത്തൾ ഞ് പിന്നെ ഇൻക്ക് മുപ്പത്താറല്ലെ ആയ്റ്റൊള്ളൂ അപ്പപിന്നെ ഇപ്പം ഡോക്ടർമാർകെന്നെ ഇട്ത്ത് ക ഒഴിവാ ക്ക മ്മ ഒരു ത് ചെറീ പ്രായല്ലേർഞാണ്ടെ.
അല്ല അപൊ നാത്തൂൻക്കെന്തേര്ന്നു കണ്ടീന്ന പ്പോ.
നാത്തൂന് ഇതേമാരി ബ്ലീഡിങ്ങും അങ്ങനെ കയിക്കാണ്ട് അങ്ങന ക ണ്ടണ്ട് ച് ചെയ്തോക്ക്യപ്പളാണ് അ- പ്പന്ന് ഒന്നിനാണ് പറഞീന്യ ചെയ്ത പ്പം മൂന്നെണത്തിന്
ഗു ഇതിന് നല്ല ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെണ്ടാവ്യോ?
ആ് ബ്ലീഡിങ്ണ്ടാവേ, തടിമ്മന്നല്ലോ ബ്ലീഡിങ്ങായി പോവും. ത്തിന് അമ്മള മാസത്തിലെ മുന്ന്ക്ക് മുന്ന്ക്ക് ആ- അകും ര ഒരു മാസത്തില് രണ്ടട്ടാവും അങ്ങനൊക്കാവുമ്പൊ സ്രദ്ധിച്ചോണ്ടി. ഞമ്മള എപ്പോളുന്നു ഒരു മാസത്തെ രണ്ടു മാസം കൂടുമ്പോ ചെക്കപ്പെ യ്യണ നല്ലതാണ്.
അല്ലാ പ്പ നമക്ക് നോർമലി പ്പൊതര ഞ്ചിസം മുന്നൊക്കാവൊല്ലോ.
ആഹ ആഹ.
ആ് ഇത്പ്പോ എന്താപ്പ ങ്ങക്കെ ങ്ങനെയാപ്പ നേരത്തെ നേരത്തെ കാണും ചെയ്യും നല്ല ബ്ലീഡിങ് ണ്ടാവോ?
ആഹ് നേർത്തെ തൊട്ങ്ങും ഞാൻ അഞ്ചിസം ആറീസം മുന്ന്ക്ക് മുന്ന് ക്കാവും. അതാകുമ്പോറ്റ ആവൂല്ല അങ്ങനെ.
അങ്ങനെന്തേലുണ്ടായിര്ന്നോ?
ബ്ലഡ് കൊർച്ച് കൊറവാണ് ന്നാലും ബ്ലഡ് കേറ്റണ്ട്യന്നും വന്നീല്ല, ഓപ്പർ ഷം ചെയ്തപ്പോ.
ന്നല്ലങ്ങനപ്പരു കേസ്ണ്ടെ ന്റെ മ്മാക്കന്നെണ് മ്മാക്ക്ന്നർഞ ഭർത്താവിന്റെമ്മാക്ക്. മ്മാക്ക് ഇനെ ബ്ലഡ് കൂട്ടിയാലും എന്തെങ്കലുമൊക്കെ കഴിച്ചു കൂട്ടിയാലും പിന്നെ കുറയും
ഉം നിന്റെ അങ്ങനെ പറഞ്ഞേ ബ്ലഡ് കുറവാണ് ആളെ കണ്ടെത്തന്നൊക്കെ പറഞ്ഞേന
ഉം അല്ല ഓ ഇതിലല്ല അങ്ങനെ ഇങ്ങനത്തെ ഒന്നുഇല്ല്യ അപ്പ നോക്കിനു അപ്പ അങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല ഇപ്പോ നല്ല പോല പോകണ്ട് പക്ഷെ ഇങ്ങനെ എന്താ പിരിഡ്സിൻ്റെക്കെ സമയം വരുമ്പോളേ
ആഹ്
അഞ്ചിസം മുന്നക്ക ആവും നല്ല പ്ലേഡിങ്ങും കാര്യങ്ങള ഉണ്ടാവും
ഉം
അവൾക്ക് നാമ്പത്തൊമ്പതൊക്കെ വയസയിക്കണ്
ആഹ് ഇപ്പ അയിന്ത് ചെറിയ കു കുട്ടികൾ കൂടി ഇതുണ്ട് ഈ പത്തൊമ്പത് പതിനെട്ട് വയസ്സായ കുട്ടികളെ കല്യാണം കഴിക്കാത്ത കുട്ടികള കൂടി ചെയ്യാ കൊണ്ട് പിന്നണങ്ങനെ ഓരോ പ്രശ്നം വന്നാണ്ടേ
ഉം
അപ്പൊ മ്മക്ക് ഈ പനി പനി കാണിക്കണം നമ്മള എന്തോ ശരീരത്തി ഒരു അസുഖം ഉണ്ടായിട്ടാണ് നമുക്ക് ഈ പനി വരുന്നത് അപ്പോൾ ആഹ് പനി വരുമ്പോൾ നമ്മൾെന്തായാലും ചെക്ക് ചെയ്യണം നമ്മൾ ഞാന അതങ്ങനെ കൊണ്ടടന്ന് ഇങ്ങനെ കൊലായത് എന്റെമ്മ അപ്പ തന്നെ പറയും മന കുട്ടി ഒന്ന് പോയി ചെയ്തു
അല്ല ഇത് ഈ ആർത്തവിവരമൊക്കെ ആവുമല്ലോ
ഉം ഉം
അപ്പോഴും ഇങ്ങനെ നമ്മുക്ക് നല്ല ബ്ലീഡിംഗ് ഇങ്ങനെ ഗൈനക്കോളജിസ്റ്റ് ന്നെ പറഞ്ഞതാണ് നല്ല ബ്ലീ ഡിംങ്ങും അതേപോലെ നിക്കാനായല് നേരത്തെ നേരത്തെ ഒരു മാസത്തില് കുറച്ച് എന്താ രണ്ട മൂന്നാല് വട്ടം വരക അങ്ങനെയൊക്കെ ഉണ്ടാവ പിന്നെ
ത്തില് ആഹ് മാസത്തിൽപ്പല്ല ഈ കഴിഞ്ഞ മാസണ ഇപ്പൊ രണ്ടട്ടാവല തുടങ്ങിയത്
ഉമ്മൻ്റെ കേസ്ന്ന് പറഞ്ഞാല് നല്ല ബ്ലീഡിംഗ ഉണ്ടാവും ഉമ്മൻ്റെ ശരീരത്ത് ബ്ലഡ് ഉണ്ടല്ലോ അപ്പ നമുക്ക് വേണ്ടാത്ത ബ്ലഡ് അല്ലെ ഈ ബ്ലീഡിങ് കൂടെ പോവുക
ആഹ് ആഹ്
പക്ഷെ ശരീരത്തിലെ ബ്ലഡും കൂടെ ഇമ്മൻ്റെ പോകവും അങ്ങനെ മ്മക്ക് ബ്ലഡ് കുറയയ്യ
എന്റെ അങ്ങനെ തന്നെ കഷ്ണം ഇങ്ങനെ ബ്ലീഡിങ് പറ നമുക്ക് രക്തം മാത്രമല്ലേ പോകുള്ളൂ ഇത് അങ്ങനെയല്ല വലിയ വലിയ കഷ്ണംക്കാണ്ട് കഷ്ണം കഷ്ണം അങ്ങനെ ചാടി പോരും അപ്പൊ നമുക്ക് ഒരു. ഗർഭിണിക്കാണ്ടാവുല്ലോമ്മക്ക് അങ്ങനെ തടിമന്ന പോക്പോണ്ടാവുല്ലോ. കുട്ടിള്ളത് ഒരു മാസം രണ്ടു മാസം ആയിക്കാണ്ട് പോണംമാര് അങ്ങനെ പോവലേനി. ഉം അപ്പൊ പിന്നെ കാണിച്ചു നോക്കിയപ്പള്ളാണ് ഇപ്പൊ ഇത്. ഉം ഏതായാലും വേഗം ചെയ്യാൻ. തോന്ന ഇപ്പൊ ഡോക്ടറെന്നെ പറഞ്ഞ വേഗം ചെയ്യൻ നോ. ഇപ്പോൾ തോന്നിയൊണ്ട് അല്ലെങ്കി ഇപ്പൊ ആ ഗർഭപാത്രത്മക്കും ബാധിച്ചേനിറയാ ആറുമാസം പുടിച്ചു നിന്നെങ്കിലെ.
നിങ്ങളിപ്പൊങ്ങളെ വീട്ടിലാ.
അതു ഞൻപ്പ എന്റെ വീട്ടിലാണ് കുട്ടികൾ അവിടെയാണ് അവിടെ മൂത്തചിം പിന്നെ ഓലഇപ്പൊയൊക്കെണ്ട് അങ്ങനെങ്ങനെ. കയ്യിന്ണ്ട് ഓല് പിന്നെ മോൾ വല്ലിയ മോള് ഏ
കൂട്ടുകുടുംബണോ
എസ് കൂട്ടുകുടുംബം പറഞ്ഞ ഞങ്ങൾ വ വാ വേറെ വീട് വീട് വേറെണ് എന്നാലും അടുത്ത്ന്നെ ണ്ട് മൂത്തഛന്റെ വീട്. അങ്ങനെ താത്ത നോക്ണ്ണ്ട് പിന്നെ വലിയ മോള് പ്ലസ്ടു കഴിഞ്ഞതാണ് ഓളും ണ്ട് ഓളും പിന്നെ. ഫുഡൊക്കെ ഏകദേശം കുറെക്കെ ഉണ്ടാക്കുകൊക്കെ ചെയ്യും പിന്നെ ഒലെഇപ്പണ്ട്. ഇബടെ ഞാനും മൂന്നാങ്ങളാരുംഞാനും പെൺകുട്ടീനെള്ളേയ് പിന്നെമ്മ ആഹ് അങ്ങൾര കല്യാണംകിഞ്ഞണ് വല്യയാഞങ്ങക്ക്മൂന്ന്ട്ടി ഉണ്ട് രണ്ടാമത്തൊങ്ങൾക്ക് രണ്ട്. കുട്ടിട്ട് രണ്ടാമതെ മൂന്നാമത്തേനും രണ്ട കുട്ടിള്. വല്യാങ്ങളുടെ വീട്ടിലാ ഞങ്ങള് നിൽകണ ഞങ്ങൾ തറവാട് പൊളിഞ്ഞു പൊയ്ക്ണ് ഉപ്പ മരിച്ചാല് പിന്നെ വീട് അങ്ങനെ അടച്ചിട്ടപ്പളേയ്
ആഹ്
ഇപ്പ മരിച്ചിട്ട് ഇ മുഹറം ഒന്നിന് രണ്ട് വർഷായി
വേറെ വീട്
വേറെഞ്ഞി ഇപ്പ ആങ്ങളടെ വീട്ടിൽന്നെ ഇപ്പൊ മ്മല്ലേള്ളു ഞാനിപ്പോപിന്നെ കല്യാണം കഴിചോട്ത്ത് അവിടെല്ലെ
അല്ല ഈ രണ്ട് അനിയന്മാരും കൂടി ഇല്ലേ
ആഹ് ഒരനി ആഹ് ഒരനിയന് വേറെ പോയി
ഏഹെ
ഇനി ചെറിയാങ്ങൾക്ക് വീടിന് സ്ഥലം എട്ത്ത്കണ് അതിന് വീട് പണിണ്ട്
അവി ഇപ്പ ഇണ്ടായിരുന്ന നിങ്ങള് അടച്ചിട്ട് വീട്പ്പോ യൂസ് ചെയ്യൂലിനി
ഏ അടച്ട്ട വീട് അത് ഇപ്പള്ളന്ന് ഞങ്ങള് ഇപ്പ ആ നല്ല വീടായിനും നല്ല മാളപ്പേരക്കയ്ക്കാണ്ട്ള്ള പണ്ടത്തെ പയേ വീട് രണ്ട് റൂമും അടിയിലോ രണ്ട് റൂമും മേലെക്കെ ആയിക്കാണ്ട് ഓടും വീടെന്നാണ് അത് പിന്നെ ആഹ് പോന്നു ഇപ്പാന്റെ ചെറിയ എന്തൊക്കോ പ്രശ്നൊക്കെ ഉണ്ടായിന് ഇപ്പാക്ക് കുട്ടികളെ ഒച്ചക്കാപറ്റുല അങ്ങനൊക്കെ പിന്നെ ഇന്നെ കല്യാണം കഴിച്ച് എനിക്ക് കുട്ടിയൊക്കെ ഉണ്ടായിപ്പ തൊട്ടിൽ കെട്ടാൻ പറ്റൂല അങ്ങനെക്കെ ഇപ്പക്ക് അങ്ങനെ ഓരോ ഇതായ്ന്ന് അപ്പൊ അങ്ങള്ള എന്താട്ടി വീടെടുത്ത് കാണ്ട് നമ്മുക്ക് എല്ലാവർക്കും ആയിക് പോവാ ഇപ്പാ പോരാണ്കിൽ ഇപ്പ പോന്നോടെ പിന്നെ ഇപ്പാക്ക് അങ്ങനത്തെ പ്രശ്നം വരണ്ടല്ലോ വീട് അവടെന്നോട്ടെ വീട് പറഞ്ഞു ഇപ്പ അങ്ങനെ വീട് മാറിയാണ് ഇങ്ങോട്ടു പോന്നു ഇപ്പ ഇബടെ ഇവിടക്ക് വരും കടക്കാൻപ്പ അങ്ങോട്ട് പോകും അല്ലെങ്കി ഇപ്പ ഇവിടെ കടക്കും ഉം അങ്ങനെക്കെയാണ് ആഹ് ഇതെന്നെയാണ് വീട് വീട് പിന്നെ വേറെ ഞങ്ങളെ വീട് കയറ്റിയത് വേറെ സ്ഥലം വാങ്ങിയാണ്ട് അങ്ങനെ കേറ്റി
അല്ല ഇപ്പ മരണപ്പെട്ടതിന് ശേഷം വേറേ വാടകകോ അങ്ങനെ ഒന്നും
ഏ അയിന് ആന്നും കൊടുകാ അപ്പോത്തിന് പൂമുഖം പൊളിഞ്ഞാടി പൂമുഖം വല്യേ ഒരു അയ്മ്പത് അറുപത് ആൾക്കാര സൽക്കാര സൽക്കാരൊക്കെ ഉണ്ടായ്ന്നങ്കിൽ നടത്താൻ പറ്റിയ വലിയ പൂമുഖം വലിയ അന്ന്ണ്ടല്ലോ പണ്ടത്തെ പൂമുഖം പറയ്ണണ്ടല്ലോ വലിയ ഹാള്
ഉം അങ്ങനെ ആഹ് വീട് ആഹ് വീട് ഉം ആഹ് വീട് ഇപ്പള്ളന്നെ നല്ല സെർക്ക് നോക്കയ്ണെങ്കിൽ ഇപ്പൊ വടകക്ക് കൊടുത്ക്ക്ണങ്കിൽ സംഖ്യ വാങ്ങേന് ഇപ്പൊ പിന്നെ ഇപ്പ മരിച്ചാരം പിന്നെയാണ് പൊളിഞ്ഞാടി ഇപ്പ പോയയ്ക്കന്നെ വീട് ആട്ട് പൊളിഞ് ആകെ പൊളിഞ്ഞാടി അയല് പിന്നെ നെരത്തി ഇപ്പാടാ സ്ഥലം കൊടുക്കാരുതിയണ്ട് നെരത്തിട്ടിക്കണ് സ്ഥലം കൊടുത്താണ്ട് മക്കൾക്കൊക്കെ ഓനിവെക്കാന്ന് പറഞ്ഞ്ക്കാണ്ട് അങ്ങനെ സ്ഥലം കച്ചോടൊന്നായിട്ടില്ല അറ്പത് ഒക്കെ പറയണത് ആഹ് അറുപതിനൊന്നും കൊടുക്കാനാവില്ല കരുതിയാണ്ട് പിന്നെ അങ്ങനെ അവിടക്ക്ണ്ട്
ആഹ് എന്ന ശരിട്ടോ ഞാൻ വിളിക്കാ
ആഹ് ആയിക്കോട്ടന്ന